ഹലോ
ആഹ് കേൾക്കണില്ലേ?
ഓ കേൾക്ന്ന്ണ്ട് എന്തൊക്കെണ്ട് വർത്താനം?
മ് നല്ലർത്താനം.
ആഹ് ചായുടിച്ചോ?
സുഖല്ലേ കടി ണ്ടാക്ണെ ള്ളൂ.
ണ്ടാക്ക്ണെള്ളൂ ആ എ ളാ ണീക്കല്?
ഞാന് പിന്നെ ആറര ആവുമ്പഴാണ് എണീകല്.
ആഹ് ആഹ്
കുളിച്ചു ആദ്യം കുളിച്ചു.
ആഹ്.
എന്ന്ട്ട് പ്പ തീ്യ വീട്ടിലേക്ക് വെള്ള വെച്ചിട്ടൊള്ളൂ. ഇഡ്ലിയാണ്ന്ന്.
ചോറും കറിഒക്കെ ആക്കണം ലെ?
ആഹ് ചോറൊക്കെ പിന്നെ ഉച്ചയവുമ്പോതിനും മതി കൊണ്ടൊവോന്നും വേണ്ടലോ കുട്ടിൾക്.
മ്മ്
പിന്നെ എന്താ അവ്ടെ ന്താ ചായയ്ക് എന്താ?
ഇവടെ പുട്ടാണ് പുട്ട ആക്ന്നേള്ളു. അഹ് കുടിക്യാ നിക്കാണ് അതാ ഞങ്ങളെ വിളിച്ച്.
ആഹ് കുടിക്കലോട് ങ്യോ?
ആ കുട്കെ കുടിക്യാ തോടങ്ങില്ല ണ്ടാക്കി ആക്കുന്നെള്ളു ണ്ടാക്കി കയ്ഞ്ഞ്
അഹ് ശെരി നേരത്തെ കയിക്കോ?
ഞാന് ഇപ്പഴ് ആറെ നിസ്കേര്ച്ച് ആറ് മണിമ്പോ എല്ല അഞ്ചേമുക്കാലമ്പോ നിസ്കര്ച്ച് ആറ് മണിആമ്പം ഒരാറ് മണി ആറേ മുക്കാലമ്പോണിച്ച്.
വാരണ്ടാക്കി കെട്ന്ന്
മ് ചായക്ക് പുട്ട്ണ്ട്.
കടിരാണ്ടാക്കി?
കടി മ്മ.
ആഹ് ശരി
പിന്നെ എനിക്ക് മിറ്റ അടിക്കണം അഗ അടിക്കണം
ആഹ് പുട്ടിനെന്താ കറി എന്താ
കറി എന്താ ചെറുവാരി
ആഹ് ശരി ചെറുപേറും കറീം പുട്ടുണ്ടല്ലോ
ആഹ് അവിടെ എന്താ ഉണ്ടാക്കുന്നത്
ഇവിടതാ ഇഡലി പിന്നെ ഇനി അയിക്ക് ഇഡലിക്ക് ചട്നി ഉണ്ടാക്കണം
ആഹ് ഇഡ്ലിക്ക് ചട്ടിനി ആ രസം
ഉം സാമ്പാറും പറ്റും
ആഹ്
സാമ്പാറിന്റെ കഷ്ണങ്ങളില്ല
ആ പത്തിരിണ്ടാക്കുന്നലും എള്പ്പം ഇടിലി ഉണ്ടാക്കും
അതെ അതെ
ഉം പത്തിരി ആമ്പം കുഴ്ച്ചിണ്ടാക്കണം
ആഹ് ഇന്ന് മഴണ്ടാങ്ങട്ട്
ഇന്ന്ങ്ങോട്ട് മഴല്ലാട്ടുണ്ടോ
ഇല്ലേ
ഇന്നിങ്ങോട്ടില്ല മഴ
ആഹ് ശരി ഇവിടേല്ല ഇന്നലെ ഇന്നലെ നല്ല വെയിലാർന്ന്
ആഹ് ആഹ്
ഇന്നുപ്പ മഴേന്നും കാണാല്ല ഇഞി കൊറച്ച് ചെലപ്പാ സ്കൂള് പോവാൻ ടൈമാവുമ്പോഴാ
ആഹ് ന്ന് സ്കൂണ്ടല്ലോ
ന്ന് സ്കൂളുണ്ടേ കുട്ടികളൊന്നൊണന്നിട്ടില്ല
ആഹ്
ഒരാള് രണ്ടാമത്താള് പന്തളി ഇന്നലെ ബ്രസീലിന്റെ കളിയാരുന്നല്ലോ പ്പത് കാണ് ണംന്ന് പറഞ്ഞ് രാത്രി ഒന്നരക്കാണ് കെ അത് കാണാം വേണ്ടിട്ട് അവനും അച്ഛനും പാടെ എണീറ്റ് കളിയെക്കെ കണ്ടങ്ങനെ ഒറങ്ങിയതാണ്
ആഹ്
ഇനി രാവിലെ ണത്തണങ്കി നല്ല പണിയാവും കാരണം രാത്രി രണ്ട മണിക്കൂറൊറക്കം പോയതാണെ മണിക്കൂർ
ആഹ് ആഹ്
അപ്പൊഞ ഒണത്താൻ നല്ല പണിയാവും
ആഹ് ആഹ് ആഹ് വേറെന്താ
വേറെന്താ മോള് നീച്ചോ
ആഹ് മോള്ണീച്ച്
നേര്ത്തെനീക്ക്യോ
ആഹ് വേറെന്താ കളിക്യല്ല പു പുട്ട് തിന്നാനൊരുങ്ങ പുട്ട്ണ്ടാക്കീട്ട് ആഹ് അമ്മണ്ടാക്കീന് ഏ ഉണ്ടാക്കീട്ട് വിളിക്ക്ണ്ട്
ആ വാരി കൊടുക്കേണ്ടേ
അല്ല ഓളത് വാരി കൊടുക്കാറുണ്ട് ഞാന് ഇപ്പനിക്ക് നേരല്ലന്ന്
ആഹ് എങ്ങട്ടാ എന്തേലും ജോലിണ്ടോ
ജോലിയല്ല ഏ മോക്ക് ജ വാരി കൊടുത്താ പിന്നെ വിളിക്കാൻ കയൂല്ലല്ലോ
ആഹ്
ഒരു കൈയ്യില് ഫോണും ഒരു കൈയ്യ് ഭക്ഷണം വേണ്ടേഹ്
ആഹ് ഹഹഹ അങ്ങനെ ഹഹഹ ആപോളന്നെ കഴിക്ക്യാല്ലേ
ആഹ്
അത് ശെരി മ്ഹ്ഹ് അംഗനവാടിക്കോ എങ്ങട്ടാ പോണെ അംഗനവാടിക്കോ
ആഹ് ഓള് ന്നെ ഇവിടെ ഉം തിരുവമ്പാടി സ്കൂള്
ആഹ് അംഗനവാടി ആഹ് ആഹ്
ഇന്ന് പോൽ പറഞ്ഞേക്കില്ല ഓക്ക് വയറൽപ്പനിയാ
ആഹ് പനിയോ
ഉം കൊറവില്ല വിട്ടീല്ല ചെലപ്പോ പോയി കാണിക്കണം
ഡോക്ടറെ കാണിച്ചിട്ടില്ലേ
ഡോക്ടെ കാണിച്ചതാ മിനിയാന്ന് കാണിച്ചതാ കൊറവൊന്നും ആയില്ല
ആഹ് അത് ശെരി ഇപ്പ ഇനി എല്ലാ കുട്ടി എല്ലാതകൊണ്ടും പനി
ആഹ് എല്ലാട്ത്തും പനിണ്ട്.
ഒരാൾക്ക് വന്ന പിന്നെ അങ്ങനെ വൈറൽ പനി അങ്ങോട്ട് എല്ലാവർക്കും ഉണ്ടാവു ആ വീട്ടിലുല്ലോൽകൊക്കെ-
ആഹ് ആഹ് അതെ അയിന് നമ്മെ ഓലെ പ്രശ്നല്ല
ആഹ് അതെ അതെ വല്ലാണ്ട കുട്ട്യേളോട് അട്ത്ത് പിന്നമ്മള് എങ്ങനെയാലും അടുത്ത് രാത്രി കടക്കുമ്പഴേ എട്ത്തല്ലെ കടക്ക
അയിനങ്ങോട്ട് തിരിഞ്ഞന്നായി ഞാങ്ങന
അയ് ശെരി ആഹ് അത് ശെരിന്നെ ഇന്റെ മക്കളെന് രണ്ടു പേര് ടിൻസാണ് അവര് പിന്നെ അങ്ങട് അപ്പറും ഇപ്പറും ഞാൻ അങ്ങനെ നടുല് ഞാൻ കടക്കുമ്പഴേ
ആഹ്
രണ്ടാളും ഒട്ടി കടക്കും അപ്പൊ പനി ഉണ്ടാവുമ്പഴും അങ്ങനെ തന്നെയ്
ആഹ്
പിന്നെ ഇൻക്ക് വരാൻ വേഗ പെട്ടെന്ന്
ആഹ് ആഹ്
അവർക്ക് പനിണ്ടായ അപ്പം ഇൻക്കും ഉണ്ടാകാൻ തൊടങ്ങും അപ്പൊ ഞാൻ വേഗം ഗുളിക കഴിക്കും പാരസെന്റ്
ആഹ് ആഹ്
പിന്നെ ഗുളിക കഴിക്കുമ്പോ ഇന്റെതങ്ങട് മാറലാണ് അങ്ങനെ
ആഹ്
ഉം അവര്ക്ക് വന്നു കാണുമ്പക്ക് പേടിയാണ് കാര്ണ ഇക്ക്ന്ത വേഗം ഇണ്ടാവും.
ആഹ് പാരസെറ്റാമോൾ അങ്ങനെ കൊടുക്കേര്ത് അഹ്
അതെ അതെ നല്ലത് നല്ലതെ എപ്പളും ഇങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കണതെ
പ്പളും ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാല് കിഡ്‌നി അടിച്ചോവും കാരണം ഞാൻ ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെ കുടിക്കേല്ല. ഞാൻ ഇന്നെയൊക്കെ കാണിക്കല് ഓവിയോ ഡോക്ടെ എന്തേലും സീന് സീരിയസ് ആയിട്ട് പനിയോ അങ്ങനൊക്കെ ഉണ്ടെങ്കില് ഹോസ്പിറ്റലിൽ കാണിക്കൊള്ളു
ഉം അവിടെ വീട്ടില് അമ്മ എപ്പളും പറയും ഇംഗ്ലീഷ് മരുന്ന് കൊട്ക്കര്ത് കിഡ്നി പോവും കിഡ്നി പോകും കിഡ്നി പോകുന്ന്
ഓമിയോ മരുന്ന് നല്ലതാ. അത് നല്ല ദീലുണ്ടാ ഓഹ്
നമ്മളീ പ്പ നമ്മളി പനിക്കൊക്കെ ഹോമിയോ മരുന്ന് കുട്ച്ച വേഗം മാറോ?
ഓഹ് മാറുലേ പനിക്ക് ഇൻക്ക് ഓർമ്മല്ല പക്ഷെ ഞാന് ബാക്കിള്ള എല്ലാ സൂക്കേടിനും ഓമിയോ മര്ന്നുടിക്കലാണ്.
പനിക്ക്യു കുട്ക്കില്ലേ?
ഇല്ല പനിക്ക് കുട്ക്കില്ല.
അപ്പം പനി വരുമ്പോ എന്താ കാ നാടം മേ എന്താട്ടല്?
പനി വരുമ്പോ ഹോസ്പിറ്റല് കാണിക്കല.
ആഹ് പാരസെന്റ്. ആഹ് അതാണെ. പനി വന്നാ പിന്നെ വേഗം ബിഷ്
പനി വന്നാ മാത്രോ പിന്നെന്തോ ശ് വേ വ് വേറെന്തോ സൂക്കേടായ മാത്രേ കാണിക്കൊള്ളു. അല്ലാതെ ഒക്കെ ഞാൻ ഓമിയോ മര്ന്നാ കാണികല്.
ആഹ് ഹോമിയോ പിന്നെല്ലാ ഗുളികിം ഒരേ പോൽതല്ലെ ലേ?
ഓഹ് അത് നല്ലതുവാണ്.
ആഹ് അതെ അതെ ചൊമെയ്ക്കെ വേഗം മാറും.
ഓഹ് മാറും മാറും ചൊമല്ലോം മാറും.
ചൊമക്കെര് പൊടിയൊക്കെ തരുല്ലലേ അവരിങ്ങനെ കടലാസിൽ പൊത്
ആഹ്
അത് കുടിച്ച വേഗം മാറും.
ആഹ് അതെ അതെ. ഇൻക്ക് കിട്ടി കിട്ടാണ്ട് ഇന്റെ കുപ്പി ആ കുപ് കുപ്പിയിലുള്ള മരുന്നാ കിട്ടല് ഞാനയ്ന് അഅ് പാരസെറ്റാമോൾ തോനേന്നും കഴിക്കേല്ല. പാരസിറ്റമോള് ഓവർ കഴിക്കാതന്നാല്
ഞാപറ്ഞ്ഞ് ഈ ഷുഗറും പ്രഷറൊക്കെല്ലോരു ഡെയ്ലി രണ്ട് ഗുളികൊക്കെ കഴിക്കണില്ലേ.
ആഹ് അത് ഓൾക്ക് ഷുഗർ ഉള് ള് ഉൾ ഇള്ളതല്ലേപ്പോ ഡോക്ടറെഴുതി കൊടുത്തതല്ലേ അപ്പൊ
പഷ്ണ് ‌ഡോ പക്ഷെ ഡോക്ടർമാരെഴുതിക്കൊട് ത്താലും നമ്മള് ഡെയിലി ശരിക്കയ്ന് അഡിക്റ്റാവാൻ പാടില്ല.
പക്ഷെ നമ്മ കുടിക്കാതെ ക്കാനും പറ്റൂല്ല നമുക്ക് സു സൂക്കേട്ണ്ടാവൂടെ.
ക്ഷെ ഇപ്പൊ ഇപ്പൊ നമുക്ക് കൊറെ കൺണ്ട്രോളെയ്യാലോ പിന്നെ മധുരം കൊറ്ക്കാ. ചായ മത് പലഹാരങ്ങള് അങ്ങനെ പിന്നെ എക്സസൈസ് വർക്കൗട്ടെയ്യാലോ വർക്കൗട്ടെയ്തിട്ട് കൊറേ അങ്ങനിം മാറ്റാലോ.
പക്ഷെ അങ്ങനെ മാറ്റാൻ കഴിയൂയെ ഷുഗറ് വന്നാ പിന്നെ
പക്ഷേ ഷു പക്ഷെ ഷുഗറില്ലോല് ചായേല് മാത്രം മധുരം കൊറക്കും. പിന്നെ മധുരല്ലെ പലഹാരങ്ങളൊക്കെ കഴിക്കു ചെയ്യും.
ആഹ്
അതോണ്ട് കാര്യല്ലേ.
ഇല്ല ല്ല അതോണ്ട് കാര്യല്ല.
എല്ലാ മധുരൂങ്ങളും ഒഴിവാക്കണം.
ആഹ് അല്ലേയ്
നമുക്കിപ്പോ കാണുമ്പോ തിന്നാനൊക്കെ തോന്നും പക്ഷെങ്കി അ ഒഴിവാക്കണം
ആഹ് ആഹ്
വീട്ടിലാര്‌ക്കലുണ്ടോ അങ്ങനെ എന്തേലുണ്ടോ?
ഇന്റെ വീട്ടിലാര്ക്കുല്ല ഇന്റെ അവിടുത്തെ ഹസ്ബൻ്റിന്റെ വീട്ടില് അവിട്ത്തെ ഇമ്മാക്ക്ണ്ട്.
അതല്ലേ ആഹ് ആഹ് പാരമ്പര്യായിട്ട് ഉണ്ടാവണ ഒരസ് സുഖാണ് ഈ ഷുഗറും ഇതൊക്കെല്ലേ. പ്രഷറൊക്കെ നമ്മുടെ വീട്ടിലാരെങ്കേലുണ്ടെങ്കില് പാരമ്പര്യായിട്ട് വരുംന്ന് പറിണേക്ക.
ആഹ്.
ഇവിടിം ഞങ്ങള വീട്ടിലും ഇന്റെ വീട്ടിലും ഇന്റച്ഛനു ആർക്കൊന്നുല്ലാത്തോണ്ട് ഭാഗ്യം കഴിച്ചിലായി.
താ
ഇഞ്ഞ് നമ്മള് പെടും.
അതെ അതെ
വന്ന് പെട്ടാ പിന്നെ മാറി കിട്ടണെങ്കി നല്ല അതെ, മാറി കിട്ടണെങ്കി നല്ല പണി.
ആഹ് ചപ്പാത്തിയ ചുവറുള്ളോൽ ചപ്പാത്തിയ കഴിക്കല് രാത്രി.
ആ ഷുഗറ്ല്ലോര് ചപ്പാത്തി, ഗോതമ്പ് ഐറ്റമ എന്തേലു ഒക്ക കഴിക്കണം. പിന്നെ,
രാത്രി ഉമ്മ വാക്കു
ആഹ് ആഹ് പിന്നെ ഗോതമ്പും കൊണ്ട് എന്തുംപറ്റും ഉപ്പുമാവോ ദോശെ ചെലരു ദോ ആ ഗോതമ്പിന്റെ ദോശ
ഗോതമ്പിന്റെ ദോശണ്ടാക്കിയാ നല്ലരസ എന്റെമ്മ ഉണ്ടാക്കണ്ട് ഗോതമ്പ് മുട്ടകൂടിട്ട് അര്ച്ചിട്ട് ദോഷണ്ടാക്കും പൊയിച്ചിട്ട്
ആഹ് ആഹ് നാളികേരം തേങ്ങ ചെരകിട്ട്, ഉം എന്നാ ഓക്കെട്ടോ ഓക്കെ ഓക്കെ